ഹലോ
കേക്കണില്ലേ?
ആ കേക്കാം.
എന്തൊക്കെയുണ്ട് എന്നിട്ട്? കേക്കണ്ട് ചായ കുടിച്ചോ?
ചെറുതായിട്ടാ?
ചായ കുടിച്ചോ?
ആ ചായ കുടിച്ചു.
എന്ത് ആഹ് ചായ ഞാൻ കുടിച്ചിട്ടില്ല ഞാനങ്ങനെ കെടക്കേന്ന്.
ഓ സുഗാണോ?
ആ കൊഴപ്പൊന്നുമില്ല മയയൊക്കിണ്ടാ അവിടെ?
കേട്ടില്ല.
മയൊക്കെ ഇണ്ടാ അവിടെ മഴ?
മഴ ഉം മഴയായിട്ടില്ല പക്ഷേ നല്ല കോള് കേറി കിടപ്പുണ്ട്.
മൂടല് ഇണ്ടാവൂലേ?
ആഹ് വെയ്യിന്നുല്ല അന്നാ വെയ്യ് ല അം ആഹ് ചൂടും ഉണ്ട്.
ആഹ് ഇന്നലെ ഇന്നൊക്കായിട്ട് മയ് എന്താ മയ അങ്ങനെ തന്നെ. ഇന്നലേക്കാവുമ്പിന്നെ വെയ് ഇന്നലേം മിഞ്ഞാന്നൊക്കെ നല്ല വെയിലുണ്ടെന്ന് വെയിലറച്ചാ നല്ല വെയിലാണല്ലോ.
മ്മ് മെ ആഹ് മെനഞ്ഞാന്ന് നല്ല മഴയൊണ്ടാരുന്നേ. ഇന്നലെ ഇന്നും ഇന്നലെ നല്ല വെയിലുണ്ടാരുന്നു ഇന്ന് പക്ഷെ മൂടിക്കെടക്കുന്നു. ഒന്ന് വിശ്വസിച്ചൊരു തുണി പോലും കൊണ്ടിടാ -
ആ അ അ ആ ക്കെ കാലാവസ്ഥ മാറിക്കൊണ്ട്
ആ ഇത് കാണുമ്പോ നമു ന്നും കൂടി മടിയാവൂന്നെ എണീ നിക്ക ഒന്നും ചെയ്യാൻ പോലും തോന്നത്തില്ല. അതും മങ്ങി കെടക്കുന്നോട്ട് നമ്മു മ്മള് മ-മങ്ങിയിരിക്ക്യാണ്
ആ
ആ
പച്ച ആ ണ്ട് പച്ചക്കറികളൊക്കെ ണ്ടോ വീട്ടിൽ പച്ചക്കറികളൊക്കെ ണ്ടോ വീ ഉം
ഇല്ല പച്ചക്കറി ഒന്നുല്ല എനിക്ക് കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതൊണ്ടേ ങ്ങനാ ഇങ്ങനൊള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റിയൊരു കണ്ടീഷനല്ല അത്യാശം ചെടികളും കാര്യങ്ങളൊ ക്കെ നല്ല രീതിലൊണ്ടാരുന്നു.
ആ
പക്ഷെ എനിക്ക് രണ്ടൂമൂന്നു വട്ടം ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കായി അഡ്മിറ്റുവൊക്കെ ആയി മിക്കതും പോയി. ഇനി ഈ ഒരു കണ്ടീഷ നിൽനിന്ന് ഒന്നു മാറീയേന്ശേഷം വേണം എല്ലാം പഴയതുപോലോന്ന് ആ മേടിച്ച് വെക്കാനും സെറ്റ് നോക്കാനു ഒ ക്കെ ഹസ്ബന്റാണെന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുന്നത് പകുതിയും പ്പ പുള്ളിടടുത്ത് ആക്കെകൂടി ചെയ്യന്ന് പറയുന്നത് മോശായത് കൊ
ആ ആ ശര്യാ
അവിടെ ഉണ്ടോ ചെടി അടുക്കള തോട്ടൊക്കെ ഉണ്ടോ
ചക്കണ്ട്
ആണോ എന്തൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്
ഇവിടെ ഈ മത്തന് അങ്ങനെ കോവക്ക, തക്കാളി, മുളക് അങ്ങനത്തെ ണ്ടല്ലോ പപ്പായ, മഞ്ഞൾ അങ്ങനത്തെ ചെറിയേ പ്പ പയറൊക്കെ തായിക്ക്ണ് അങ്ങനെ കിട്ട്ണതൊക്കെ ചെയ്യും.
മ് എല്ലാം നല്ലക്ക് വിളവുണ്ടോ
ഇല്ല അങ്ങനെന്നുല്ല നമ്മക്ക് എപ്ല്ലേലൊക്കെ വൈദനങ്ങ ഒരു പ്പേരി വെക്കാന് അങ്ങനെക്കെ കിട്ടും.
വീട്ടിൽ നമ്മളായിട്ട് ചെയ്ത് അത് അതിലീന്ന് കിട്ടുന്നതിന് വേറൊരു ടേസ്റ്റാണല്ലേ കടയീന്ന് മേടിക്കുന്നതും ഇതും നല്ല വ്യ ത്യാസല്ലേ ഓ ടേസ്റ്റ് നല്ല വ്യത്യാസം ഉണ്ടാവു അല്ലേ
ആ
മ് ഉം
അങ്ങനത്തതൊക്കെ ണ്ടാക്കും സിനിമെക്കെ കാണോ
ആഹ് സിനിമക്കെ കാണും എനിക്ക് കൊറച്ച് സിനിമ ക്രൈസ് കൂടുതലാണ് സിനിമ പാട്ട്
ഏതാപ്പകാണല് ആഹ് ഞാന് കൊറവാ കാണല് ആദൃക്കെകണ്ടീനി കൊറവാ പാട്ട് കേക്കും യ്യ് ഏത കണ്ടപ്പോ ലാസ്റ്റ് കണ്ട സിനിമേ
ഞാൻ ദൃഷ്യം ത്രീ കണ്ടുപോയി
എന്തോ എങ്ങനെണ്ട്
ദൃഷ്യം തീ നമ്മള് ഫസ്റ്റും സെക്കൻറും കണ്ടാക്ക് ദൃശ്യത്രീ അങ്ങോട്ട് അത്ര ഇഷ്ട്ട അത്ര ഭയങ്കര ഒരു ഇൻട്രസ്റ്റിങ് തോന്നത്തില്ല. ലാസ്റ്റ് കൊറ ഇൻട്രസ്റ്റിംഗ ഫാക്ടറ ഒള്ളു എന്നച്ചാ ആ കുടുംബത്തിന്റെ ഫീലിങ്സ് ആ ആ ദൃശ്യത്രീല്ലേ ആ കുടുംബത്തിന്റെ ഫീലിങ്സ് മാ ശരിക്കും ഒരു കുടുംബത്തി ഇങ്ങനെ സംഭവിച്ചാ അവിടുത്തെ ആ ഒരു നിമിഷങ്ങളുണ്ടല്ലോ സങ്കടം അങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത് കാണിക്കുന്നുള്ളൂ ദൃശ്യം ഫോർ മക്കളായിരിക്കും കൊറച്ചുകൂടി അടിപൊളി ആക്കുന്നതെന്ന് തോന്നുന്നു
അങ്ങനെ
ദൃശ്യം ടൂ വണ്ണും ഒക്കെ ഭയങ്കര ത്രില്ലിങ് ആയിരുന്നില്ലേ ത്രീ നമക്ക് അത്ര ഇതില്ല ലാസ്റ്റ് ഒരു അരമണിക്കൂറാണ് കുറച്ചെങ്കിലും നമ്മളൊന്ന് ആ ക്ലൈമാക്സിലോ ക്കെ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഒരു ആകാംക്ഷയിലക്കെ ഇരുന്നത് ബാക്കി മൊത്തം നമ്മൾ നോർമലി എ എന്താണ് കഥ എങ്ങോട്ട് പോവുന്നു എന്താണ് ഇതിൽ കാണിക്കാൻ പോവുന്നെ എന്നുള്ള ഇതിലിരിക്കുവായിരുന്നു
ആഹ ശരി
അത് കാണാൻ വേണ്ടിട്ട് ഒരു ഷോ പോലും ഇല്ലാരുന്നു പിന്നാ അടു അന്നത്തെ ദിവസം അവര് രാത്രി പന്ത്രണ്ട് മണിക്ക് അഡീഷണൽ ഷോ ഇട്ടതാ പിന്നെ അതാണ് പിന്നെ ബുക്ക് ചെയ്ത് പോയത് അതിനൊരാഴ്ച മുമ്പ് മറ്റേ സൂര്യയുടെ കറു ക കറുപ്പ് കൈ ഇതുണ്ടല്ല കറുപ്പ് അത് പോയി കണ്ടായിരുന്നു
ഏത്
സൂര്യയുടെ കറുപ്പ്
ആഹ ഞാന അങ്ങനെ കാണാത്തോണ്ട് എനിക്ക അയിനെ
ആണോ സൂര്യയുടെ പടം കുറേ നാളായി ന് ശേഷം എത്രയോ ഗ്യാപ്പിന് ശേഷം അപ്പോഴാ ഒന്ന് എറങ്ങുന്നെ
ആഹ
ഇത്രയും നാളത്തെ സൂര്യയുടെ നല്ല സിനിമകളുടെ കുറച്ച് ഭാഗം കൂടിയൊക്കെ ചേർത്തിട്ടൊള്ള ഒരു പടവായിരുന്നു അങ്ങനെ ഒരു ആകാംക്ഷയുടെ പുറത്തു പോയി കണ്ടതാ
ആഹ
സിനിമ കാണും അത്യാവശ്യം നല്ല എന്തെങ്കിലും ഒക്കെ ഇറങ്ങുവാണെങ്കി ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ട്ടാണ് ഇങ്ങനെ തിയേറ്ററിലൊക്കെ പോയിരുന്ന് കാണാനേ അപ്പോ ഇങ്ങൻ തെന്നെയായാലും ജോലിടിടക്ക് നല്ല പടണൊന്നൊക്കെ റിവ്യൂ ഒക്കെ കാഞ്ഞ അതിന് സമയം കണ്ടെത്തും ആഹ അങ്ങനെ പോവും രാത്രിയിൽ ജോലി കഴിഞ്ഞിട്ട് പോവും ഒരു ആയ് ആറ് മണിയുടെ ഷോ അല്ലെങ്കി എട്ട് അല്ലെങ്കി പന്ത്രണ്ട് മണി ഏതെങ്കിലും പോയി സിനിമയും കണ്ട് രാത്രില് ഡോ എന്തെങ്കിലും ജ്യൂസ് തൊക്കെ കുടിച്ചിട്ട് ഇങ്ങ് വരും ഇം ആ ഷോ ഷോയിടതനുസരിച്ച് ആ കഴിക്കുന്നത് ഉം എന്തായാലും ആ ഒരു ജ്യൂസ് വരിച്ചു തരും തിരിച്ചു വരുമ്പോ
ആഹ് എന്തെങ്കിലും ഉണ്ടാവുലേ
ആ എന്തെങ്കിലും ഉണ്ടാവും നമ്മൾ അത്രയും നേരം അതിനത്തിരിക്കുന്നോണ്ടല്ലേ അപ്പ എറങ്ങി രാത്രിലൊക്കെ ഇഷ് സോയാണെങ്കിലും മി മിക്ക സ്ഥലങ്ങളിൽ ചായയൊക്കെ ഒണ്ട് ഉണ്ടാവുവല്ലോ
ഉം അയ്ന്റെ ഉള്ളെന്ന് കിട്ടുവോ അ പൊറത്തിറങ്ങിട്ടോ
ആഹ് മാളില് പോവുവാണെങ്കി മാളിലൊണ്ടാവും പക്ഷെ ഭയങ്കര റേറ്റാണ് മാളില് ഓഹ് നല്ല റേറ്റാണ് മറ്റേ പോപ്കോണോക്കെ പത്ത് നൂറ്റമ്പത് രൂപക് ക്കെയാണ് ഒരു ബോക്സിനെക്ക
ഇവിടെയാമ്പോ അയ്മ്പതൊ അറുപതൊക്കെ വരുള്ളൂല്ലോ പൊറത്താവുമ്പോ
ആഹ് പുറത്ത് അത്രേ ഉള്ളൂ അവിടുത്തെ മറ്റേ ബോക്സില് നു റ്റമ്പത് ഇരുന്നൂറ് രൂ വക്കാണ് വലുത് ചെറുത് അങ്ങനെയൊക്കെ തരംതിരിച്ച് വരുമ്പോ ഒരു കോ ആ നല്ല റേറ്റാണ് കോഫിക്കൊക്കെ തന്നെ ആഹ് തൊണ്ണൂറ് രൂവ ആ ചായക്ക് അങ്ങനെയൊക്കെ എല്ലാം നല്ല റേറ്റ് ആണ് പിന്നെ നമുക്ക് അത്യാവശ്യ സാഹചര്യത്തി ജസ്റ്റ് ഒന്ന് വേടിക്കാന്നല്ലാതെ നമ്മള് ആ ടേസ്റ്റും ഇല്ല ഒന്നിനും
ആഹ്
ഞങ്ങടെ ദൃശ്യം കാണാൻ പോയപ്പോ ഞങ്ങൾ പോന്നുന്ന് അറിഞ്ഞിട്ട് അ അപ്പറത്തെ വീട്ടിലെ പുള്ളാർക്കും ഭയങ്കര വാശിയായിരുന്നു പോവാൻ
ആഹ്
ഞങ്ങള് ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് പോവാൻ റെഡി ആയിക്കൊണ്ടിന്നപ്പോ പെട്ടെന്ന് വന്ന് പറഞ്ഞു ഞങ്ങൾക്കുടി ബുക്ക് ചെയ്യുവോ ഞങ്ങളും കൂടി വരട്ടേന്ന് ആഹ് ഞങ്ങക്ക് ഞ ഫോട്ടയുണ്ടെ ഞങ്ങള് ഏഹ് ബൈക്കില് പോവാന്നാണ് തീരുമാനിച്ച് വെച്ചിരുന്ന് അ അവരും കൂടി വന്ന് ചോയിച്ചു അപ്പൊ ചേട്ടൻ പിന്ന ടിക്കറ്റ് കയറി നോക്കിയപ്പോ സീറ്റ് ഉണ്ട് അപ്പോ പിന്നെ അവർക്കും കൂടി ബുക്കീ ന്നാ ഞങ്ങള് ഓട്ടോയിൽ പോയി
ആഹ്
പിന്നെ എല്ലരും കൂടി പോയി കണ്ടിട്ട് വന്നു എല്ലാരും കൂടി ഒക്കെ ആൾ ക്കാരും കൂടെ ഒക്കൊണ്ടെങ്കി നല്ല രസാല്ലേ സിനിമ
ആഹ് അത് ശരി ടൂറൊക്കെ പോവോ
ആ ടൂറ് ഇപ്പൊ കൊറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കൊണ്ട് അങ് ആഹ് പോന്നില് അല്ല അല്ലാതെ എന്തെങ്കിലും ആഹ് വ അല്ലാത്ത സമയത്ത് പോവായിരുന്നട്ടോ മൂന്നാറ് ഊട്ടി കൊടയ്ക്കനാല് പിന്നല്ലാതെ ഇവിടങ്ങളിലുള്ള സ്കോവള അം വർക്കല
കോവളം ബീച്ച് ക്കോ
ആഹ് വർക്കല അങ്ങനെങ്ങനെ കുറേ നമ്മുടെ സ്ഥലങ്ങളാ അങ്ങനെയൊക്കെ ചേട്ടൻ കൂട്ടുകാര എലാം ഡിസ്കസ് ചെയ്തിട്ട് വന്ന് കൊണ്ടു പോവോ ട്രിപ്പൊക്കെ പോവോ
ചാടം പോയവി ഊട്ടി അവിടെയൊക്കെ വന്ന് കോയിക്കോട് വീട്ട
ആണോ കോഴിക്കോട് ബീച്ച് ഞാനും വന്നിട്ട ണ്ട് കേട്ടോ ചേട്ടന്റെഒരു മീറ്റിങ്ങിന്റെ ഭാഗയിട്ട് ട്ട് പോയപ്പോ കൂടെ കയറി വന്ന്
അങ്ങനെ
ആ ഇങ്ങനെ അന്ന് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പൊ കമ്പനി ചെലവായിരുന്നു കല്യാണം കഴിഞ്ഞ സമയായപ്പോ എന്നേ കൊണ്ട്
ആ ഇതുപ്പന്തേ അത് നിർത്തിയത്
അത് പുറത്തോട്ട് പോവാൻ വേണ്ടി നിർത്തിയതാ പൊറത്ത് പോയേക്കുവായിരുന്നു എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോ എന്നെ നോക്കാൻ ആരും ഇല്ലാതായപ്പോ ചേട്ടൻ പെട്ടെന്ന് നിർത്തി പോരുന്നു, ചേട്ടൻ എങ്ക ഇപ്പ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഇവിടെ അങ്ങനെ ഹോസറ്റൽ കേസും കാര്യങ്ങളും അഡ്മിറ്റും ചെറിയ സർജറിയ ഒക്കെ ഉണ്ടായിരുന്നു അതുപി ഏട്ടൻ ടെൻഷനായി ഓടിയങ്ങു പോരുന്നു ഇപ്പൊ എന്താ എല്ലാം ഓക്കെ ആയിട്ട് തിരിച് കയറി പോണം അവിടെല്ല കോഴിക്കോട് ബീച്ച് ചില ഐസിന്റെ സാധനല്ലേ
ഹയ്‌ട്‌
ഐസ് ഇങ്ങനെ ഒരു വച്ചിട്ടുണ്ടാക്കുന്ന
ആ മനസ്സിനായി ആ അതിന്റെ പേരെന്താ അറിയില്ല
ആണോ നല്ല ടേസ്
ഭയങ്കര തണുപ്പായി കാരല്ലേ
ആ പത്തിന്റെ പൈനാപ്പിൾ ഫ്ലേവറ്
ആ എനിക്കത് വല്ല ഇഷ്ട കിന്നില്ല തണുപ്പ് കൂടുതല ആയോണ്ട്
ഓ ഓ ഓ
അത്ര ഒരു ചെറിയൊരു തണുപ്പേ ഇഷ്ടള്ളൂ നോർമൽ തണുപ്പ നല്ല തണുപ്പാണം അതൊണ്ട് എനിക്ക് ആ നല്ല ഐ ആഹ് നല്ല തണുപ്പാണല്ലോ തൊണ്ടയിൽ ഒരു ചെരിയൊരു ഇതുണ്ട്
കല്ലുമ്മക്കായ എന്ത്‌ സാനം ആ അതും നമ്മുടെ ഇവിടെ കി ട്ടില്ലല്ലോ
ഇല്ല ഇല്ല
ഇതില് ഒന്നും അങ്ങനെയൊന്നും കിട്ടില്ല അത ഈ ഐസ്‌ണ്ടാക്കുന്ന അതും ഇവിടുള്ള ബീച്ചുകളിലൊന്നും കിട്ടാറില്ല
ആ
ശെരിടാ എങ്കീ കെടന്നോ ട്ടോ
ആ ശരിഎന്നാ ആയിട്ടില്ല